ഹലോ ആഹ് കേക്ക്ണ്ട് ഹലോ ഹലോ അവിടെ റേയ്ഞ്ച്ല്ലേ നല്ല വിശേഷം അങ്ങനെപോണു
ഓഹ് കേക്ക്ണ്ട് കേക്ക്ണ്ട് കേക്കില്ലേ ആഹ് ചോറൊക്കായോ ചോറൊക്കായോ ഓഹ് പണിയൊക്കെ കയിഞ്ഞ് ഇപ്പൊ ഫ്രീ ആയി ഫ്രീ ആയി നിക്കാണ് പണികളൊക്കെ രാവിലെ തന്നെ കയ്യും ന്നേര്ത്തെ എണീച്ചാല് എല്ലാ പണിം കഴ്‌ഞ്ഞ്. ഉം. ഇന്ന്പ്പോ സ്കൂളിലാത്ത ദെവസാണ് ഓഹ്.
ആഹ് സ്കൂളില്ലല്ലോ അതോണ്ട് പിന്നെ കൊഴപ്പല്ല.
ആഹ് അതെ ഫുഡൊക്കാ
ട്ടെന്ന് കഴിഞ്ഞു ആഹ് ഫുഡൊക്കായി ചിക്കനി ന്നി പൊരി
ഉം
ആഹ് ചോറൊക്കായിട്ട്ണ്ട്.
ഉം
ഇപ്പ സ്ക്കൂളില്ലാത്തോണ്ടേ ആഹ് അല്ല വെയ്ലാണ്. മയൻ്റൊരു ലക്ഷണം കാണാനില്ല.
അതെ ഇതെരെ നല്ല മഴയ് കൊറെസം ഭയങ്കര മയേന്യല്ലോ ഇപ്പാ മഴൊക്കെ പോയി ഇപ്പ നല്ല വെയിലിന്റെ കാലാവസ്ഥായി.
ആഹ് ഒരുസം മഴേണെങ്കി പിന്നെ വെയിലായ് മഴ പെയ്യാൻ തന്നെ ഒര് അരണിക്കൂർ പെയ്തിട്ടെന്നെല്ല. പെട്ടെന്ന്ങ്ങട്ട് വെയിലാവും ഉം മറ്റേത് എഹ് കഴിഞ്ഞ അ കൊല്ലൊക്കെ ജൂണാകുമ്പോ ഭയങ്കര മഴ ക്കേന്യല്ലോ അതൊന്നുല്ല.
പക്ഷെ ഇപ്രാവശ്യം തൊടക്കത്തിലൊരു മഴ പെയ്ത് ഭയങ്കര ഒരൊസം റെഡലേർട്ടൊക്കായി സ്കൂളൊക്കെ പൂട്ടി. അങ്ങനൊക്കെണ്ടായിലെ ആഹ്
പിന്നെ അതൊന്നും കാണാല്ല ആഹ് ഇഞ്പ്പണ്ടാവോ അറീല്ല നാളെ തെന്താണാവോ ഇന്ന്പ്പോ വെയ്ലൊരിതൊന്നുല്ലല്ലോ ല്ലെ വെയിലാണ്.
ആഹ് അതെ ഏഹ് ഡ്രസ്സൊക്കൊണക്കാനൊക്കെ സുഖാ.
ആഹ് തോരടാനൊക്കെ സുഖാണല്ലോ പെട്ടെന്നൊണങ്ങും ഉം
ചോറ് കഴിച്ചോ ബിരിയാണ്യാണോ?
ബിരിയാണ്യല്ല കബ്സെണ് കബ്സ ഇപ്പ വേണം കുക്കറിലാണ്ട്ണ്ടാക്ക്യാ മതി.
അത് ചിക്കനും ചോറും ഒക്കെ ഒപ്പരെട്ട്ട്ട് വിസിലട്ച്ചെലേക്കുല്ലേ
ആഹ് അങ്ങൻ തെന്നെ
ആഹ് ആഹ്
പിന്നെ കുട്ട്യാൾക്ക് സ്കൂളിലാത്തോണ്ട് അതാണ്ടാക്കി കൊട്ക്ക്ണത് ഞാനൊരു മൂലക്കിരിക്കും. അത് കഴിഞ്ഞല്ലോ ആഹ് ഒക്കെ കഴിഞ്ഞു. ഇങ്ങനെ ഇരിക്കെന്നെ
ആഹ് ആഹ് അയ്ന് മയോണൈസ് ണ്ടാക്കൂല?
മയോണൈസ് ണ്ടാക്കൂല മറ്റേ തക്കാളിന്റെ അത്ണ്ടല്ലോ അത്ണ്ടാക്കും. ആഹ്
ആഹ് തക്കാളിന്റെ സാനണ്ടാ
ആഹ് ആഹ് അത്ണ്ടാക്കും അത് ണ്ടാക്കും.
ആഹ്
പിന്നെ ടൊമാറ്റോ തെച്ചപ്പ് ണ്ടാവും. ഇവടെണ്ട് അതും അതെന്നെ മത്യല്ലോ. ഇതെന്നെ ചെല് പ്പോ രാത്രി ണ്ടാവും.
ആഹ്
ഇബടെ ല്ലാർക്കും അതാണിഷ്ടം എല്ലാരും ഒരുമിച്ച് കഴിക്കും.
കഫ്സാ രസാണ് അയ്ന്റെ കബ്സ മസാല അയ്ന്റെ കിറ്റ് വാങ്ങലരി.
ആഹ് കിറ്റ് വാങ്ങലാണ്.
ആഹ്, കിറ്റ് ഫുള്ള് സാധന അയില് ഇടോ?
ഏഹ്
അയിൽത്തെ ഫുള്ള് സാധനം അയി അയില് കുറെ പൊടികളൊക്കെ ഇണ്ടാവുലെ അത് ഫുള്ള് ഇടണ്ടല്ലോ അല്ലേ
ആഹ്, ഫുള്ളു ഇടണം, നമ്മള് ആളെ അനുസരിച്ചിട്ടാൽ മതി, ആഹ്.
ആഹ്, ഒരു കിലോ അരി അയിന്റെ കിറ്റാവാങ്ങല് ല്ലേ അപ്പൊ അഹ് പത്ത് ലിറ്ററിന്റെ കുക്കറിൽ വെക്കേണ്ടി വരുല്ലേ.
ആഹ്, പത്ത് ലിറ്ററിന്റെ കുക്കറിലാ വെക്കല്.
ആഹ്, ഒരു ലിറ്റ ഒരു പിന്നെ കിലോ ആഹ് പറഞ്ഞിട്ട് കാര്യ ല്ല അഞ്ച് ലിറ്ററിന്റെല് കൊള്ളൂലല്ലേ രണ്ടും കൂടി ചി
ഏയ് അഞ്ച് ലിറ്ററിന്റെനൊന്നും കൊള്ളൂലല്ലോ. ആഹ്, അതൊന്നും കൊള്ളൂല, ഉം ഒരു ലിറ്ററേ ഇണ്ടാവുള്ളൂ അത്.
ആഹ്, ആഹ്.
അവിടെ എന്താ സ്പെഷ്യൽ ഉണ്ടോ?
ഇവട ഇന്നു സ്പെഷ്യൽ ഒന്നുല്ല. ഇന്നലെ ബിരിയാണി ഒക്കെ വെച്ചിനി വെള്ളിയാഴ്ച ആയപ്പം.
ആഹ്, ആഹ് ഇവിടെ എല്ലാ ഞായറാഴ്ചയും സ് പെഷ്യൽ ഉണ്ടാവല്ണ്ട് അല്ലെങ്കിൽ ഞങ്ങള് പുറത്തൊക്കെ പോയി ഇങ്ങനെ കഴിക്കും. ഞായറാഴ്ച്ച ആയ ഇവിടെ ഫുള്ള് പുറത്താ ഞങ്ങള്.
അഹ് ശരി.
നല്ല രസല്ലേ മഴക്കാലൊക്കെ ആവുമ്പോൾ ഇങ്ങനെ കുന്നുള്ള സ്ഥലത്തൊക്കെ പോവുമ്പോൾ ഭയങ്കരം രസാണല്ലോ.
ആഹ ആഹ് കുട്ടിൾക്ക്‌ സന്തോഷാണ്, നമ്മ ക്കു സന്തോഷാണ് വീട്ടിലിങ്ങനെ ചടഞ്ഞ് ഇരിക്ക്‌ണെ നല്ലെ കുറച്ചൊക്കെ യാത്ര ചെയ്താല് കുറേ മനസ്സിന്
ആഹ്, അതെ. ഭയങ്കരം ഇപ്പോഴത്തെ കാലാവസ്ഥൊക്കെ പറയുമ്പോൾ അങ്ങനെ ഭയങ്കരം രസാണല്ലോ ഇങ്ങനെ പോ പോവാനൊക്കെ ഫാമിലി ആയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും, ഉം നല്ല കോടയൊക്കെള്ള സ്ഥലത്ത്ക്ക്‌ പോകാൻ ഭയങ്കരം ഇഷ്ട ഇവിടെ എല്ലാർക്കും.
ഇപ്പ വയനാട്ടിലൊക്കെ പോവുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണേ.
ഏഹ്
വയനാടൊക്കെ പോവുമ്പേ
ആഹ്, വയനാടക്കെ മുമ്പ് ഞങ്ങളിവിടെ അടുത്തു തന്നെ പോവാറുള്ളു അങ്ങട്ടൊന്നും ഇപ്പോ പോവാറില്ല.
ഏഹ്, വയ്നാട്ട്ക്ക്‌ ഇതരെ പോയില്ലാ വയനാട് കണ്ട്ണോ?
ആഹ്, കണ്ട്ക്ക്‌ണ് ഞാന് എടക്കൊക്കെ പോവാറുണ്ട് ഇപ്പൊ കൊറച്ചായിട്ട് പോയിട്ടില്ല, ഉം.
എന്താ എന്നിട്ട്?
പോവാന് ഇപ്പോ ഈന്റെടക്ക് മഴ ആയത് കൊണ്ട് പിന്നെ തീരെ പോവാനും കഴിയിലല്ലോ. ബ്ലോക്കു ആണ് ഭയങ്കരം ഇപ്പൊ സുഖാട്ടോ ഒക്കെ പോവുമ്പം സുഖാണ്.
ഉം ഇപ്പൊ കൊഴപ്പല്ല ഉം.
ആരാ കുട്ടികള ഒച്ചണ്ടാക്ക്‌ണ് അവിടുന്ന് കളിക്ക്?
അവര് ആഹ്, ഇവിടെ അപ്പോർത്തെ വീട്ട്ൽത്തെ കുട്ടി ഇണ്ടെ എല്ലാരും ഇങ്ങളെ നാട്ടില് കൃഷിയൊക്കെ ഇണ്ടോ? ആ ചെറുതാണ്.
കൃഷിയൊന്നുല്ല. പക്ഷെ, പാടങ്ങള്ണ്ട് ഇപ്പൊ മഴ കുറേ അടുപ്പിച്ച് പെയ്തയ്നോണ്ട് നല്ല മീനൊക്കെ കിട്ടൂ ചൂണ്ടലിടാനൊക്കെ.
ആഹ്, ആഹ് അവിടെ എന്താ വയലൊന്നുല്ല പാടം അങ്ങൻത്തൊന്നുല്ല?
പ്പൊന്നും കൃഷിയൊന്നുംല്യ കൃഷിയൊക്കെ ന്റെ വീട്ടിലേക്ക് പോണോട്ത്ത് കൊറേ വയല്ണ്ട് അവടെ ഫുള്ള് നെൽകൃഷി വായ കൃഷിയോ എല്ലാ പയറ് വെണ്ടക്ക വെള്ളേരി അക്കെണ്ട് ഞാൻ ചെൽപ്പോക്കെ പോവുമ്പോ പാട്ത്ക്കൂടെ നട്ന്ന് പോവും. അപ്പൊ പിനെ കുട്ട്യേക്ക് ആക്കൊന്ന് കാണാലോ ഓലെ ട്ട്യളൊന്നുപ്പോ കാണ്ല്ല്യല്ലോ. ആഹ് അതെ പാടത്ത് കൊർചേരം ഞങ്ങള് നിക്കും പാടത്ത് കൊ റേ നേരം നിക്കു ഞങ്ങള്. എന്നിട്ട് മീന് പോണതും പിന്നെ ഞമ്മൾ സ്കൂള്ലേക്ക് ഡയറില് യാത്രാ വിവരണ കുറിപ്പെഴ്തണെങ്കില് തൊക്കെ കാഴ്കൾ കണ്ടാലല്ലേ എഴുതാൻ കഴിയുള്ളൂ
ആഹ് ഇപ്പ അതൊക്കെണ്ടല്ലോല്ലേ മറ്റേ ഞമ്മളൊക്കെ പ്പളും പൊർത്തന്നെ ആവുല്ലോ പ്പൊ ഫോണങ്ങട്ട് വന്നപ്പഴേ എല്ലാർക്കും പ്പ തന്നെമതി
അതെ ഇപ്പെല്ലാരും ഹോണ്മക്കളിയാണ്.
ഉം പൊർത്ത്‌ത്തൊന്നും അറിയുന്നുല്ല കേ
ഉം ഒന്നുഅറീല ഓല പർഞ്ഞിട്ടു കാര്യല്ല ഓലോൽ ജനറേഷനങ്ങനേണ് ഓൽകൊന്നും അറീലാ, അതെ ഉം എന്തെങ്കി ഒരു പ്രതിസന്ധി വന്നാലോൽക്ക് അഹ് തരണം ചെയ്യാനും
ആഹ് ആ എന്താ അറിയില്ല
അങ്ങത്തെ ഒര്താണ്
ഇപ്പടുത് എന്താ പറയാ ഇവിടെ ഇടിമിന്നലക്കേറ്റ് കൊർച്ച് ചെക്കന്മാര് മര്ച്ചിരുന്നല്ലോ അഹ് അർഞ്ഞിര്ന്നോ ആഹ്
ആഹ് ഞാൻ കണ്ട്ണ്
ഉം വല്ലാത്തൊരു തായിപ്പോയി അരിങ്ങനെ വസ്റ്റ് ക എൻജോയ്ആക്ക കരുതി പോവാരുന്നു
ആഹ് അതെ ആഹ് നാലാളു ഒപ്പരായി പോയി മര്ച്ചോയി രണ്ടാളെട്ട കയ്ച്ചിലായീന്യല്ലോ ഓല് ആശുപത്രിന്നൊക്കെ പോന്നേക്കൂലേ
ആഹ് ഒരാൾത് സീരിയസായിരുന്നു. പിന്നെ മരിച്ചു താണ്ങ്ങനൊക്കെള്ള ഒറ്റക്ക് പോയാള്ള പ്രശ്നു അതാണ് ഹ് ഒറ്റപ്പെട്ട സ്ഥൽത്തൊക്കാകുമ്പോ പെട്ടന്ന് അത് ഏൽക്കോല്ലോ അങ്ങനെ ആയാലും പ്രശ്നണ്
ഇപ്പം ച്ചാല് പിന്നെ കാലം തെറ്റിയ മഴീയാണ് മഴ പെയ്യണ്ട സമയത്തല്ലല്ലോ പെയ്യുന്നത് വേനൽക്കാലം ന്നർഞ്ഞാല് വേനൽന്റെ സമയത്ത് ഭയങ്കരം ചൂട് പിന്നഹ് കയ്ഞ്ഞ് മഴ തൊടങ്ങിയാപ്പിന്നെ മഴ ചോരൂല അങ്ങനൊക്കെല്ലേ
ആഹ് അങ്ങനേണ് ആദ്യത്തെ രണ്ടീസൊക്കെ ഒരു മൂന്ന് ദിവസത്തെ മഴക്കൊപ്പം പെയ്തിരുന്നല്ലോ ല്ലെ
ആഹ് അതെ പെയ്തീനി
ണ്ടായിര്ന്നല്ലോ ഉം
ഉം എടക്ക് കനത്ത മഴ പെയ്യുമ്പം പേട്യാണ് ആ പ്രളയങ്ങട്ട്ഓർമ്മാവും വയനാട്ടിലൊക്കെള്ളെ, ആള് മര്ച്ചീലേ കൊറേ ആളെ കിട്ടീട്ടുല്ല ആഹ് പ്പ രണ്ട് കൊല്ലായിലേ ജൂലൈ മുപ്പായ രണ്ട് കൊല്ലാവും
രണ്ട് കൊല്ലായി
ഉം പ്പളും അങ്ങനെ കെടക്കാണ്ല്ലേ എട്ക്കെട്ക്ക് ഇൻസ്റ്റേലൊക്കെ കാണാ ഓർമ്മേണ് ഉം അവിടെ ഇപ്പളും ഓരോരുത്തർ പോവലുണ്ടല്ലോ അടെ കാനന്ന് മുണ്ട
ആഹ് കാണാൻ പോവലുണ്ട് കാണുമ്പോ തന്നെ ഭയങ്കര സങ്കടമാണല്ലോ
ആഹ് അന്ന് ഒരു കല്യാണപ്പണ്ണിന്റെ ഒരു ഡ്രസ്സ്ള്ള ഒരു റൂമില് ഇങ്ങനെ നിറഞ്ഞ കിടക്കാൻന്തോ അയി കല്യാണം ഉറപ്പിചെന്നു ആ പെണ്ണിന്റെ ഇപ്പൊക്കെ കണ്ടപ്പോ എന്തോ വിഷമാ അഹ് കണ്ടിട്ട് പാവം ഇപ്പ ക്കാരാന്ന് മരിച്ചുയത് പെ പെട്ടെന്ന് ഒരു ദിവസ രാത്രി ഉറങ്ങിന നീക്കുമ്പൾക്ക് ഓലെ ആ ഉ
റ്റും മണ്ണിന്റെറെടയിലക്ക ആകുന്ന ഭയങ്കര കഷ്ടം തന്നെയാണ്
ആ പ്രദേശം തന്നെ ഒലിച്ചു പോവാന്ന് പറഞ്ഞാല് ഭയങ്കര വെഷമല്ലേ അവിടെ നിങ്ങളെ അവിടെക്ക കൃഷി ഇണ്ടേക്കൂലേ
ആഹ് ഞങ്ങള ഇവിടെ കൃഷിണ്ട് പക്ഷെ എന്നാലും കുറവാണ് നമ്മള ഇവിടുന്ന് കുറച്ച് പോണം കുറച്ചും കൂടി ഉള്ള ഞങ്ങള്ൾ കുറച്ചൊരു ഏ ടൗൺ ഭാഗത്താണ് സിറ്റി ഭാഗത്താണ് അപ്പൊ കുറച്ഉള്ളിക്ക് പോണം
ആഹ് അയ് ശരി
ഉം
വീട്ടില് കോഴിയൊക്കെ ഉണ്ടോ കോഴി വളർത്തലുണ്ടോ വീട്ടില്
ഇല്ല അതൊന്നുമില്ല പണ്ടൊക്കെ ഇണ്ടായിരുന്നു ആഹ് പശു ആട് അങ്ങനത്തെ കൊറെ ഇണ്ടായിന്ന് ഇപ്പ അതൊന്നുല്ല അതൊക്കെ വിറ്റു ഇപ്പ ആയിക്ക് നോക്കാനൊന്നും പറ്റാത്തോണ്ട് ടൈം ഇല്ലല്ലോ
ഇപ്പൊ ടൈമ് തീരല്ലല്ലേ ഒന്നും നോക്കാൻ
ഉ പായ കാലണ ഉം
പഴയ കാലം നല്ല ഇപ്പൊ ആർക്കും സമയമല്ല ഒന്നിനും സമയമല്ലല്ലേ
പിന്നെ ഇപ്പോ കൊറേ ഹെ ഉമ്മമാരും അവരൊക്കെ ഇങ്ങനെ നോക്കും അല്ലാ നമ്മളിപ്പ ഇങ്ങനെ ഞങ്ങളെ താറവാട്ടിലൊക്കെ പോയിക്കന് ഞാൻ ഉണ്ടാവും ഓരോന്ന് ആട് കോഴി പശു
ആഹ്
ഞങ്ങൾ തറവാട്ടക്ക് പോയാ തന്നെ ഭയങ്കര രസമാണ് അവിടെ പഴയൊ ഒരു ഓർമ്മകളൊക്കെ വരും ഭയങ്കര ഇതാണല്ലോ എന്താ പറയാ ഉ കൊറെ ഏ സംഖ്യുണ്ട് കുട്ടികളായാലും ആൾക്കാരായാലും ഭയങ്കര രസമാണ് നിങ്ങള്ൾ പോവാറുണ്ടോ
ഓ പോവലുണ്ട്
ആം
എല്ലാരും കൂടുമ്പോ ഒരുരിതാണല്ലോ രസമാണല്ലോ കൂടുമ്പോുകൾ ഇമ്പം ഉള്ളതാണല്ലോ കുടുംബം
ആഹഹ
ഉ സ്കൂള് പൂട്ടുമ്പോൾ എല്ലാരും ഒന്നിച്ച് കൂടും മക്കൾക്കും ഒരു രസമാണ്
ആഹ് അവർക്കും അത് രസമാണ് നാലും അവർ അവിടെ പോയി ഫോണുമ്പോ കളിക്കല്ലേ പണി
അതെ ഒരു കൂട്ടം കൂടിന്ന കളി ക്യൂ ഓലേഅവിടെടെങ്കില നോക്കിയ അവ ഒരു മൂലൽ ഉണ്ടാവുമല്ലോ കൂടിയ ഒരു ഫോണിൻറെ മോളിൽ എല്ലാം കൂടി തലട് നിക്ക് ഹി ഹി ഏ
തന്നെയാണ്
മ്
എന്നാ ശരി
ഓഹ് എന്നാ അയ്ല് പ്രത്യേകിച്ച് ഒന്നു ഇല്ലല്ലൊ എന്നാ ഞാൻ പിന്നെ വിളിക്ക്യാ ശെരിയേ